ആഹ എന്താ വിശേഷം സുഖല്ലേ
ആഹ സുഖാണ്
എവിടെ വച്ചു ഒരു വിവരല്ലപ്പൊ
ആഹ് നമ്മൾ ബ്ടെക്കെ ഇണ്ട് ഇങ്ങനെ
ആഹ ഞാനേ എന്റെ മൊബൈലാണ്ച്ചലോ കേടരാനായിക്ക വരൊക്കെ കളിച്ച് കളിച്ചേ ചാർജ് കുത്തി ത്തി വെച്ച് കേടരാനായികുണു
ആഹ
അപ്പൊ എന്താ ഇജ്ജ് പുതിയ മൊബൈല് എടുത്തൂന്ന് ഞാൻ കണ്ടല്ലോ ഇജ്ജ് ഏത് മൊബൈലെടുത്തു ഞാൻ പെട്ടി മാത്രേള്ളൂ കണ്ടത്
ആ ഞങ്ങള് റെഡ്മി ആണ് എടുത്തത് റെഡ്മി ഫിഫ്റ്റീൻ ഫൈവ് ജി റഞ്ഞാണ് ഫോൺട്ത്തത്
അതെല്ലേ എന്നാ എനിക്ക് ഫോണിനെ കുറിച്ചൊന്ന് പറഞ്ഞ് രൊ ഇച്ച് വല്യ ധാരണയല്ല ഫോൺ അങ്ങനെ എനിക്കിൻ്റെ വാപ്പിം മാമനൊക്കെയാണ് എടുത്തരല് അതുകൊണ്ട് ഇൻക്ക് എന്താ അറിയോ സ്വന്തായിട്ട് ഒരു ഫോൺ എടുക്കാൻ അറിയില്ല ജ്ജ് ജ്ജ് ഇട്ത്തിനെ കുറിച്ച് എന്താ അഭിപ്രായം എങ്ങനെക്ക റൈറ്റ് എന്തൊക്കെ സംഭവം അതിനെ കുറച്ചൊന്ന് പറഞ്ഞെരോ ജ്ജ്
അയിന് റൈറ്റ് വന്നത് ഞങ്ങള് ഇ എം ഐക്കാണ് ഇട്ത്തത് അതിന് റൈറ്റ് വന്നത് ന്ന്പറഞ്ഞാല് ഏ ഹഎത്രേ പത്തൊമ്പത് രൂപേറ്റായി പത്തൊമ്പതിനായിരം അത്രക്കായി ഞങ്ങള് ഇ എം ഐക്കണല്ലോ ഇട്ത്തത് പിന്നെ അയിന് സ്റ്റോറേജ് പറഞ്ഞാല് രണ്ടായിരത്തി ഇരുന്നൂറ്റി അല്ല ഇരുന്നൂറ്റി അൻമ്പത്തി ആറ് ജി ബി ആണ് സ്റ്റോറേജ് വര്ന്ന. പിന്നെ ആറായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി അത്രക്കും ഇതൊക്കെ. കാൾറ്റി കപ്പാസിറ്റി വരുന്നുണ്ട് സുഖായിട്ട് ഞമ്മക്ക് സുഖായിട്ട് ഹ് ഉപയോഗിച്ച രണ്ട് മൂന്ന് ദിവസം ആ രണ്ട് മൂന്ന്ത് രണ്ട് ദിവസൊക്കെ നമുക്ക് ഇത് വെക്കാം. അത്രയ്ക്കും കപ്പാസിറ്റി റ്റിള്ളൊരു ഫോണാണ് ഞങ്ങൾ നോക്കീന്നത്. പിന്നെ റൈറ്റ് കുറഞ്ഞത് പക്ഷേ ക്യാമറയ്ക്ക് ക്ലിയർ കാരണം അത്യാവശ്യത്തിന് ഇല്ലേലും ഞങ്ങൾ ഉപ്പാക്കാണല്ലോ ഫോൺടുത്തത് അപ്പൊ ക്യാമറക്ക് നല്ല ക്ലിയർ ആണല്ലേലും ഇപ്പാക്ക് പിന്നെ ക്യാമറക്ക് ക്ലിയർ വേണ്ട അപ്പൊ ക്ലിയറില്ലങ്കിലും ഫോണ് നല്ലതാണ് നമുക്ക് ഡിസ്പ്ലേ പക്ഷേ ഫോണിന് കുഴപ്പം എന്താണെന്ന് വെച്ചാല് എല്ലാ ഫോണിനെക്കാളും കുറച്ച് വല്താണ്. അങ്ങനെയാണ് പിന്നെ താങ്കൾ കുറച്ച് വലിയ ഫോണാണോ എട്ക്കാൻ ക ത്ണ അതോ കുറച്ച് താന്നറൈറ്റുള്ളതാണോ ഇട്ക്കാന്നിക്ക്ണേ?
ഞാൻ എന്താ ച്ചാല് എനിക്കൊരു വല്യ ഫോൺ വേണം. അതിന്റെരു എന്റെ ഡ്രീം ആയിരുന്നു എനക്ക് ഒറ്റക്കൊരു ഫോൺ എടുക്കണംന്ന് അപ്പൊ അങ്ങനെ എന്റെ താത്തപ്പോ ഒറ്റക്കൊരു ഫോണ് ടുത്തു അത് ഒപ്പോ എ എ സിസ്റ്റീൻ അത്രയായീന്ന് അപ്പൊ ഇന്ക്ക് അത്യാവശ്യ ത്തിന് ള്ളതാണ് പിന്നെ എന്റെ ഉപ്പാക്ക് നിങ്ങളിപ്പ പറഞ്ഞ മാതിരി ക്യാമറൊന്നും അധികം ക്ലിയർ ഇല്ലാത്ത അങ്ങനെ ആയാലും മാണ്ടില്ല താഴ്ന്ന റേറ്റിൽ ഇപ്പാക്കും വേണം പിന്നെ എനിക്ക് കുറച്ചൊക്കെ വെലള്ളേ ഇൻക്ക് പിന്നെ ഈ പഠിപ്പിൻ്റെക്കെ ആവശ്യത്തിനാണ് അപ്പം അല്ലെ ക്യാമറ ഇത് നമ്മുടെ ഫോട്ടോക്കെ ഇപ്പോ എഴുതിയതൊക്കെ വിട്ടോടുക്കാന് ച്ച് നല്ല ക്ലിയർ വാണല്ലോ? പ്പൊ എനിക്ക് വേണ്ടത് ക്ലിയറൊള്ള നല്ല ക്യാമറള്ളരു ഫോണാണ് പിന്നെ ഉപ്പാക്ന്ന്ച്ചാല് വലിയെ ഇതൊന്നുല്ല. ഗൂഗിൾ പേ മാത്രം കടയിത്തെ എന്റെപ്പ കോയിക്കടയിലാണപ്പ അവിടുത്തെ ഗൂഗിൾ വേഗം കിട്ടാ വേണ്ടീട്ട് ഒരു ഫോണ് വേണം എന്റെപ്പാക്ക് ചെറിയ ഫോണാ ണ്. അപ്പൊ ആ അങ്ങനത്തെരു ഇതില് റേറ്റിലാണ് വാണ്ടത്.
ആ അപ്പൊ ആ അപ്പൊ ആ കൊറച്ച് വലിയ ഇതിലൊക്കെ ആ കൊറച്ച് വലിയ റൈറ്റിലിലൊക്കെ തരാം. ഏ അപ്പൊ ഒരുതാകാം എത്ര ഇതിലാക്കാം ഒരു മുപ്പത് മുപ്പയിനായിരം നാപ്പയി നായിരത്തിനുള്ളിലാക്കല്ലേ?
ആഹ അത് എനിക്കാക്ക എനിക്ള്ളത് എത്ര റേറ്റിന്നാക്കാരം.
ആ നിനക്കില്ലേ കൊറച്കൂടിയതുംണ്ട് ഐഫോണല്ലാതെക്കെട്ടോ ഐഫോണിനാണെങ്കികൊറച്ച് എബൈനായിരം തൊണ്ണൂറായിരം ആ ബഡ്ജറ്റില് വരന്ണ്ട്.
അതെ ഐഫോണല്ല വെലാണ് പിന്നെ എന്താറയൊ ഐഫോണ് താത്താന്റെ അടുത്ത്ണ്ട് അതൊടന്നേ അതെനിക്ക് വല്യ ആവശ്യല്ലേ പിന്നെ ആവശ്യണ്ട് ഇപ്പൊ ഈ ഐഫോണ് ണ്ട് കൂടുതലുപയോഗം എന്താന്നാച്ചാല് നമ്മള ക്യാമറഫക്റ്റാണ് ക്യാമറ നല്ല ഫോട്ടോടുത്ത് ഇടാള്ളതാണ്. അപ്പൊ താത്ത ഐഫോണ് അപ്പൊ ഐഫോണ ടുക്കാണ്ടായിരു തിട്ടാ മ്മക്ക് സാധാ ഫോണ് മതി എന്തായാലും ആ നിങ്ങള് പറഞ്ഞ മായിരി കുറച്ചൊക്കെ റേറ്റ് ഇരുന്നോട്ടെ പിന്നെ ഉപ്പാക്ക്ള്ളതാണ് റേറ്റ് കുറഞ്ഞത്. ക്യാമറയ്ക്ക് പകുതില്ലെനി ഏഹ ക്യാമറക്ക്‌ കൊറച്ച് ക്ലിയർ ഇല്ലാത്തി ന് ക്ക്‌ വെലത്രയ്കാരം?
ഞാപ്പൊ താങ്കൾക്കടുക്കാല്ലീന്റെ പറഞ്ഞരാം ഏഹ് അയിന് നമ ഏകദേശം താങ്കൾക് എടുക്ക ാ ള്ളതു ഏഹ് ഒരു ഓഹ് വിവോണ്ട്. വിവോ എക്സ് ത്രീ ഹൻഡ്രഡ് ന്ന് പറയും. അയിന് കൊറച്ച് ഒരു ലക്ഷോറ്റേ. ഓഹ് ഓഹ് ആഹ് തൊണ്ണൂറ്റൊമ്പതിനായിത്തി ഓ ഫർല് ണ്ട് പ്പോ. മണ്ണാർക്കാടുണ്ടല്ലോ. അവടെ ഓഫർലിണ്ട്. ആഹ് അത് നോക്കണായിക്കും നമുക്ക് നല്ലത്. അതാവുമ്പോ ഐഫോണല്ലേ. അയിന്റെ ഡിസ്പ്ലേ കാളിറ്റിണ്ട് ഐഫോണ് നേരെ മറച്ച് അങ്ങനെല്ലല്ലോ. ഡിസ്പ്ലേ ഒന്ന് വീണാലയിന്റെ ഡിസ്പ്ലേ പോയി. അങ്ങനേണല്ലോ. എപ്പഴും ഗ്രീൻലൈന് വന്നിട്ടും അങ്ങനെയാല്ലോ. അപ്പോ നമ്മക്കൊരു ഓഹ് എക്സ് ത്രീ ഹണ്ട്രഡ് അൾട്രാന്ന് പറയുന്നരു ഫോണുണ്ട്. ആഹ് ഫോണ് പറയുമ്പോ അമ്മക്ക് ഫോട്ടോ ക്ലിയറെടുക്കാം. ക്ലിയറിലെടുക്കാ. അത്യാവശ്യത്തിന് ക്ലിയറിണ്ട്. ഐഫോണ് അത്ര കിട്ടില്ലേലും. നമ്മക്ക് അത്യാവശ്യതിന് ഒരു ക്ലിയറെടുക്കാ. പിന്നെ അത് നോക്കണ്ല്ലെങ്കി അയിന് ഏഴായിരം. ഏഹ് ഏഴായിരം ഏഹ് എം എ എച്ച് ബാറ്ററി ഒക്കെ ണ്ട് ഏഹ് അപ്പോ അത്, പിന്നെ ഇപ്പാക്ക്ന്ന് പറഞ്ഞ ഇപ്പാക്ക് നമുക്കൊരു വീ ഓപ്പോ എ ണയനോ ഓപ്പോ എക്സ് ണയനോ അങ്ങനെന്തോ ക്കൊരു ഫോണിപ്പറങ്ങിട്ടുണ്ടേ അതും ഇതേപോലെ തന്നെ ക്യാമറക്ക് ക്ലിയറില്ല പക്ഷേന്ന് പറഞ്ഞാല് അയിന്റെ ഡിസ്പ്ലേ കാളിറ്റി അമ്മക്ക് ഒരീസം നൂറ് ശതമാനങ്ങട് ആക്കിട്ടാല് ആഹ് ഒരു ന അഞ്ച് ആഹ് മൂന്ന് ആഹ് നാല് ദിവസൊക്കെ ഉപയോഗിച്ചാ അങ്ങനെ ഒരു ഏഹ് കെ വച്ച് മറ്റേ കാളിറ്റിലാണ് വരുന്നത്
അതെ. അപ്പോ ഞാൻ പറഞ്ഞ് പ്പ ഞാൻ പറയണെന്താറിയോ? ഈ വാപ്പാക്കൊക്കെ വാങ്ങുമ്പളെ നല്ല ഈ ഡിസ്പ്ലേ ഒക്കെ പോവാത്തെ കാരണം നമ്മളിപ്പോ നമുക്കറിയാലോ ഇപ്പോ എന്റെ ഉപ്പ ആദ്യം എന്താ ഫോണ് വാങ്ങാത്തത് എന്താന്ന് വെച്ചാല്, ഈ ഓട്ടോറിഷയിലൊക്കെ പോവു മ്പോ ഏഹ് വീയും വീയാ വീണാ പിന്നെ ഫോണ് പറ്റൂല്ല. മ്മള ഈ ടച്ച് ഫോണൊക്കെ പ്രത്യേകം. അതാണ് എൻ്റെപ്പാക്ക് ചെറിയ ഫോണ്. അപ്പ നല്ല ഡിസ്പ്ലേള്ള ഒരു ഫോണാണ് കിട്ടണ്ടേ. കാരണം ഈ കടയിലൊക്കെ വെള്ളോക്കെ കേറോല്ലോ. അപ്പ അതിനൊക്കെ പറ്റാതെ, പിന്നെ ചില്ലൊന്നും പൊട്ടാത്ത, ഉപ്പാക്കിതിന്നൊക്കെ വേഗോ ഉക്കുവേ
ആഹ് അപ്പ അയിനാണ് ഞാനീ പറഞ്ഞത്. ഓപ്പോ എക്സ് നയന്. ആഹ് ഫോണ്ന്ന് പറഞ്ഞാല് വൂണാലും പ്രശ് ശ്നല്ല ഡിസ്പ്ലേക്ക് അത്യാവശ്യത്തിന് ഇതുണ്ട്. പിന്നെ അമ്മക്ക് അത്യാവശ്യത്തിന് ബ്രെയിറ്റ്നെസ് വരുന്നുണ്ട്. താങ്കൾക്കുള്ള ഫോണും അങ്ങൻതന്നേണ് ബ്രയിറ്റ്നസ് അത്യാവശ്യത്തില് വരണ് ണ്ട്. നമ്മൾ ഈ വെയില ത്തോക്കെ ഇങ്ങനെ നമ്മള് ഇങ്ങനെ എങ്ങട്ടേലൊക്കെ പോവു ആണെങ്കി ഈ ചൂട്കാല്ത്തൊക്കെ അമ്മൾ ഈ വെയില് നല്ലോം ഉണ്ടാവുല്ലോ അപ്പോ ഈ ബ്രെയിറ്റ്നസ് ഇങ്ങനെ കൂട്ടിടാൻ അത് ഉപകാരാവും. പിന്നെ ഉപ്പാക്കും ഇതേപോലെ തന്നെ ക്യാമറക്ക് ക്ലിയർ ഇല്ലെങ്കിലും ഏഹ് ബാറ്ററി കപ്പാസിറ്റിണ്ട്. ഞമ്മളിപ്പോ ഈ കടേക്കൊക്കെ പോകുമ്പോ ഏഹ്, ആഹ് വല്ലാതെ അങ്ങനെ ഓ ഒരീസം രാവിലോന്ന് പോകുമ്പളോക്കെ കുത്ത്യേച്ച പിന്നെ രാത്രി ഉള്ളലോ വെരാ. അപ്പോ അത്യാവശ്യം ബാറ്ററി കപ്പാസിറ്റി ഇല്ലത് വാണ്ടേ? പ്പോ ഈഹ് ഓഹ് നയന് പറഞ്ഞ ഫോൺ എടുക്കണാക്കരാ നല്ലത്. നല്ല റേറ്റയ്ന് വരുന്നില്ല. എന്നാലും ആഹ് ഒരു മു മുപ്പയ്നായ്ര ഉറുപ്യൊക്കെ വരും
ആഹ് കൊയപ്പല്ല്യാ. എന്തായാലും നമ്മുക്ക് ഇടുക്കണത് നല്ല ഫോൺ ഇടുക്കണല്ലോ. കാരണം ഇപ്പോ കൊറെ എം എന്താ എടുത്തിട്ട് വെച്ചിട്ട് കാര്യല്ല. ഇപ്പ ന്റെ ഉമ്മാന്റെതാണ് നിങ്ങൾ പറഞ്ഞ മാതിരി എവിടക്കെലും ഇറങ്ങിയാല് തീരെ ബ്രൈറ്റ്നെസ്സ് കിട്ടുന്നില്ല അത് ഓപ്പോയൽ ഫിഫ്റ്റീൻ എത്ര ആണ് അത് ഞങ്ങൾ സെക്ക നൻഡ് വാങ്ങിയത് കേട്ടോ അതിന് ആറായിരം രൂപയാണ് അത് വലിയ അത് വലിയ ഉപയോഗമൊന്നും ഉപയോഗിച്ചിട്ടില്ല വേറെ ഫോൺ ഇപ്പോ എന്താ ആരോ കൊടുത്തതാണ് അപ്പോ അതിന് സെക്കൻഡ് ഹാൻഡ് ആയിട്ട എടുത്തതാണ് അയിന് വെച്ചാല് നിങ്ങള് പറഞ്ഞ മാതിരി ബ്രെയിനസ് കുറവ നമ്മ പ്പ വെയിലത്ത് ബസ്സിലൊക്കെ എവിടു കേറി പോകുമ്പോ ആരെലും വിളിച്ച കോൾ എടു ക്കണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ പ്രശ്നാണ് അതെ അപ്പൊ നിങ്ങള് പറഞ്ഞ മാതിരി നല്ല ബ്രെയിനസും പിന്നെ നിങ്ങൾ പറഞ്ഞ മാര് ബാറ്ററി ഏഹ് ഈ ചാർജ് കുത്തിയക്കല്ലേ അയ്ന്റെ വേ എനിക്കൊ ക്കെ എവിടക്കേലും പോണേ ഇപ്പോ ക്ലാസിനൊക്കെ പോക്പോ നമ്മള് കോളേജിക്കൊക്കെ ഫോൺ കൊണ്ടുപോകുമ്പോ നമുക്ക് പിന്നെ ക്ലാസ്സിൽ പോയി കുത്തിയേക്കാരൊന്നും പറ്റില്ല അപ്പോ നിങ്ങള് പറഞ്ഞ മാതിരി നല്ല ബാറ്ററിള്ള ചാർജ് കിട്ടുക ഫോണ് ചാർജ് നിക്കുവച്ഛനും കൊഴപ്പ നല്ലതാണ് ഇപ്പ എന്റെ ഫ്രണ്ടിന്റെ ഫോണ് അവളെന്നെ പറച്ചില്ണ്ട് ന്താ ഇങ്ങനെ വെറുതെ ചാർജ് കജാണ് അപ്പൊന്താ കളിച്ച് കളിച്ച് അതിന്റെ ഏത് ഫോണാന്ന് എനക്കറിയില്ല എന്നാലും എന്താ നല്ല തീരെ ചാർജ് നിക്കില്ലന്ന് എന്താണ അറില്ല വേഗം ഓഫ് ആവ അങ്ങനത്തെക്കെ ഫോണ്ടുക്ക വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മള് ഒക്കെ പോവാ വച്ചാ അതന് ഓഫ ആയപ്പോ പല ബുദ്ധിമുട്ടിലും ആയാൽ പിന്നെ വിളിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ആയാല് വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ നോക്കി എടുക്ക വച്ചാ നല്ലത് കിട്ടുവല്ലോ ഫോണൊക്കെ അല്ലേ
ആഹ് പിന്നെ നമുക്ക് ക്യാമറയ്ക്ക് ക്ലിയർട്ടും ക്ലിയറും ഒക്കെ വരുന്ന താങ്കൾക്ക് തത്തേടെ ഒരു ഫോണുണ്ട് അതിനാകുമ്പോൾ ഈ ഒരു ലക്ഷം അത്രക്കൊന്നും വരുന്നില്ല ഒരു അൻപതിനായിരം രൂപേന്റെ ഉള്ളിൽ ഒതുക്ക ക്കാം റെഡ്മി നോട്ട് ഫിഫ്റ്റി പ്രോ എന്നാണ് അതിന്റെ പേര് അത് എടുക്കയാണേലും ഇതേപോലെ തന്നെയാണ് ക്യാമറക്ക് ക്ലിയർ ഉണ്ട് ഡിസ്പ്ലേ ഊണാൽ പ്രശ്നല്ല ബ്രെയിൻ ഊണാൽ പ്രശ്നല്ല പിന്നെ ബ്രെയിൻനെസ്സ് അത്യാവശ്യത്തിനുണ്ട് അത്യാവശ്യം പറഞ്ഞ ആഹ് കൂടുതൽ ബ്രൈറ്റ്നെസ്സും വരുന്നുണ്ട് പിന്നെ റ സ്റ്റോറേജും റാമൊക്കെ അത്യാവശ്യത്തിന് വരുണണ്ട് പിന്നെ ക്യാമറ ക്ലിയർ ക്ലിയറ് പിന്നെ നിലവിലെ അത്യാവശ്യത്തിനൊക്കെ ഒരു ആഹ്
എടുക്കയാണെങ്കിൽ നമുക്ക് അതൊരു ആഹ് നാപ്പത്തഏ നാപ്പത്തൊമ്പത് വരൂല്ല ന നാല്പ്പത്തി മുപ്പത്തൊമ്പത് ആ റേഞ്ചിലൊക്കെ കിട്ടും അങ്ങനെയാണെങ്കിൽ നോക്കാം നമുക്ക് ക്യാമറ ക്ലിയർല്ലത് ഹ് നോക്കാം റെഡ്മി നോട്ട് ഫിഫ്റ്റി പ്രോ അല്ല ഫോ ഫോർട്ടി പ്രോ ആ ഫോണണ ഇപ്പൊ ലീറ്റസ്റ്റ് ആയിട്ട് റെഡ്മി ഇറങ്ങിയിട്ടുള്ളത് അതാവുമ്പോൾ റെഡ്മി റഞ്ഞ അത്യാവശ്യത്തിനൊക്കെ നല്ല കമ്പനിയുള്ള ഫോൺ ആണല്ലോ
അതെ അത് നിങ്ങള്ൾ ശരിയാണ് പറഞ്ഞത് നിങ്ങള് പറഞ്ഞ മാതിരി എനിക്ക് നല്ല സ്റ്റോറജും വേട്ടോ കാരണം നമ്മളിപ്പോൊ എന്താ ഒരു ഫാമിലി ഒരു ഫാമിലിയിയില് ഗ്രൂപ്പ് ഉണ്ടെങ്കി ഇപ്പൊ ആ ഗ്രൂപ്പിലേക്ക് സർവ്വ ഫോട്ടോസും വിടും പിന്നെ അടുത്ത ഗ്രൂപ്പ് ഇപ്പ ഇമ്മെൻ്റെ ലുടിയത്തെ ഗ്രൂപ്പ് ആക്കിഉപ്പാൻ്റെ ടി ത്തെ ഗ്രൂപ്പണ്ട് പല ഗ്രൂപ്പുകളന്നും പലതും വരുമ്പോൾ പിന്നെ നമുക്ക് സ്കൂളന്നൊക്കെ വരുമ്പോ അത് ഡിലീറ്റ ആാക്കാനൊന്നും പറ്റില്ല ഡിലീറ്റ ആാക്കി സ്റ്റോറേജ് ഫുള്ളായ ഫോണ് ഹാങ്ങാവ ആ പ്രശ്നക്കെ ന ലോണണ്ട് പ്പോ അതൊന്നും പറ്റില്ല സ്റ്റോറേജ് ഫുള് ആാവണത് ഫോൺ നമുക്ക് പറ്റി നിങ്ങള് പറഞ്ഞ മാതിരി ഇപ്പൊ ഈ റെഡ്മി ഏതാണോ അതെ ടുക്കേണ്ടി വരും അതാകുമ്പോ സ്റ്റോറേജ് ഒക്കെ ഉണ്ടാവൂലോ അല്ലേ
ആ അത് അത്യാവശ്യത്തിന് സ്റ്റോറേജ് വരുന്നുണ്ട് പിന്നെ സ്റ്റോറേജ് വര്ന്നുണ്ട് പിന്നെ അതിന്റെ ബ്രെയ്‌നെസ്സ് വര്ന്നുണ്ട് അയ് ഫാമിലി ഗ്രൂപ്പ് പ്പുകൾ പറഞ്ഞാ അത്യാവശ്യത്തിനൊക്കെ ഒരു ജിബി ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി സ്റ്റോറേജ് അയിന്ണ്ട് റാം എത്രയാെന്ന് ഡീറ്റെയിൽസ് നോക്കിയിട്ട് ഞാൻ പറഞ്ഞരാ പിന്നെ നമുക്ക് മോട്ടോർലഎഡ്ജ് എന്നൊരു മോട്ട്രോലാ എഡ്ജ് സിക്സ്റ്റീൻ അങ്ങനെ പറഞ്ഞൊരു ഫോണുണ്ട് അത് എടു ക്കാ അതും അത്യാവശ്യത്തിന് സ്റ്റോറേജ് ഇണ്ട് ക്യാമറ ക്ലിയർ ഇണ്ട് ഇതേപോലെ തന്നെ ഡിസ്പ്ലേ വൂണാ പൊട്ടൂല അങ്ങനെ അത് നമ്മള് എന്റെ തൊണക്കാര എന്റെ എ തുണക്കാരൻന്റെ കാക്കുന് ആ ഫോണായിരുന്നു ഞാൻ പറഞ്ഞിട്ട് എടുത്ത് തന്നെയാണ് അവന് ബൈക്കില് സ്റ്റെഡ് ചെയ്തപ്പോ മുന്ന് ഇങ്ങനെ പൊങ്ങിച്ചൂലേ നമ്മള് അങ്ങനെ ആക്കിയപ്പോ അവന്റെ ഫോണ് വീണു അവൻക്ക് കുറച്ചൊക്കെ ചെറിയൊരു പരിക്ക്‌ അങ്ങനെയൊക്കെ ഉണ്ടായി പക്ഷെ അവന്റെ ഫോണിന്റെ ഡിസ്പ്ലേ ഒരു നമ്മളെ സ്ക്രീൻ കാടൊക്കെ പൊട്ടണമാതിരി ഒരു വര വീണു അതല്ലാതെ ഡിസ്പ്ലേക്ക് ഒരു കൊഴപ്പം
ന്നാണ് പിന്നെ ഇതിനെ കുറിച്ച് നമുക്ക്ന്നാ പിന്നീട് സംസാരിക്കണംന്നാ വിളിക്കണ്ട് ന്നാ
ഓക്കേ ഓക്കേ എന്നാ ശരി